ഹലോ ആഹ് കേക്ക്ന്ന്
അ്അ് പറയിം.
എന്തൊക്കന്ന്ട്ട്?
എന്താ നല്ല വിശേഷ്ന്ന്.
ഉം
ഉം
ഓട്സൊക്കെ തിന്നാനായോന്ന്ട്ട്?
ഏയ് ഇല്ല കൊറ്ച്ചഴിഞ്ഞിട്ട്.
ഏ അം
ഇങ്ങളെപ്പഴാ ഫുഡഴിക്ക?
അമ്മക്കങ്ങനൊന്നുല്ല. ഇവിടെ ആയോണ്ട് ഞ്ഞെപ്പളും കഴിക്ക.
അഹ്
അവ്ടാവുമ്പ പിന്നെ നേര്ത്തെ കയ്യ
ഇന്നിനി വീട്ടു പോവോ?
ട് ഇഞ്ഞ് രാവിലെ ഓനങ്കവാടിക്കാന്നേരം അതാ പറ്ഞ്ഞെ വെല്ല്യ കോൾല് ഞാന് ബുക്കൊ തെയ്യാൻ വന്നതാ ഉം ഒരു പുസ്തക കിട്ടീനോൻക്ക് അപന്റ് ട്ത്ത് ഒന്നായിട്ട് ഇഞ്ഞ്പ്ഞ്ഞ് വാങ്ങണ്ടേയ്ര്ച് അപ്പൊഞ്ഞ് ആ പോരും പറഞ്ഞ ഞാന് പോന്ന്. പോന്നു ഇവിടെത്തേക്ക്യപ്പൊ ബുക്കും ബേഗൊടുത്തിട്ടില്ല. അതാവ്ടെ വെച്ച് അതടട്ട് പോന്ന്‌ക്ക്ണ്. ഇഞ്ഞ്ൻന്റമാപ്പള കേക്കണ്ട ഞാനാ ഇട്ട് കാണ്ടാ പോന്നേന്ന്.
ഉം
അപേരുംപറഞ്ഞാണ്ടട് പോന്നന്നെ.
വീടപ്പെടുത്താണോ??
ഉം ഉം കൊറ്ച്ച് പോവാണ്ട്.
ആഹ് ഉം
അ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഇണ്ട്
ഉം ഉം പിന്നെ ഇഞ് നാളെ പോയിട്ട് വേണ്ടേ ഫുഡൊക്കെ ഇണ്ടാക്കാം.
ആഹ് നാളിം നേരത്തെ പോണം ക നേരത്തെ പോയി ഇണ്ടാക്കണം.
ഉം. ഉം.
ന
ഉം പിന്നെന്താ, അങ്ങനെ പോണ്.
ഉം എന്തെങ്കിലൊര് എന്താ പറയാ. ഇങ്ങളവിടെ എന്തേലും ഉത്സവങ്ങളൊക്കെ ഇണ്ടാവല്ണ്ടോ?
ഉത്സവോ?
ഉം.
ഉം ഉം ഇവടെ കൊണ്ടോട്ടി നേർച്ച ണ്ടായിനി.
ആഹ്. കേട്ടിട്ട്ണ്ട്.
വന്ന്ക്ണൊ കൊണ്ടോട്ടി നേർച്ചക്ക്?
ഇല്ലാ.
അന്നെ
ഉം.
അയിന്റെ അട്ത്താ ഇൻ്റെ വീട്.
ആഹ്.
അത് വന്നാ എന്തായാലും കാണാ.
ആഹ് ആഹ് ഉം ഹും.
ഇങ്ങള അങ്ങനെ ഫേമസായ സ്ഥലങ്ങളൊക്കെ ണ്ടാവുമ്പം. അറിയാലോ. ഇങ്ങനെ അയിന് അതാപ്പ ലാസ്റ്റ് ഇണ്ടായ ഉത്സവം.
ആഹ് പൂരൊന്നും കാണാൻ പോക്ക്ല്ലേ?
ഊം ഉം. ഞങ്ങളെ വെടെ അയ്ന് പൂരൊന്നുല്ല്യ. ഏത് തൃശ്ശൂർ പൂരാണോ ഉദേഷ്ച്ചെ?
അല്ല ചെറിയ നമ്മളെവടെ ഇണ്ടാവൂലേ വേല പൂരം ചെറിയ അമ്പലങ്ങള്.
ഊംഉം. ഇവടെ അങ്ങനെ പൂരൊന്നും ഇണ്ടാവൽല. ഒര് അമ്പലണ്ട്ട്ടോ വലുത് ഞങ്ങളെ വടെ. പക്ഷേ അയ്ല് പൂരൊന്നും ഉണ്ടാവേല്ല്യ.
അതെന്താ പൂരെല്ലാത്ത അമ്പലോ.
നിൻക്കറീലാ. ഇഞോല് വരല്ണ്ടോ പോവ്ണ്ടോന്ന് നമ്മളറീല്ല. ഞങ്ങള അറിയലില്ല.
ഉം. ഞങ്ങളെവടെ ഇണ്ടാവാറ്ണ്ട്. ഈ വർഷം ഞങ്ങള് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വേടിക്കെട്ട് കാണാൻ പോയിന്ന്.
ഏഹ്.
ഉം.
ഞങ്ങളയ്ന് കൊണ്ടോട്ടി നേർച്ച നല്ലോം ഇതായിണ്ടാം. പത്ത് പയിനൊന്നണി പന്ത്രണ്ട് മണി വരേയൊക്കെ കുറേ ദിവസം ചട്ടാൻ വരവും പെട്ടി വരവും ഒക്കെ അയ്നൊക്കെ പോയിനു.
ആഹ് ഇവടെ പിന്നെ അതൊന്നുല്ല. നേർച്ചല്ല.
ഇല്ല്യേനി. കൊറെ കാലായിട്ട് ഇപ്പ എത്രോ വർഷത്തിന് ശേഷം ത്ത് വർഷത്തിന് ശേഷറ്റേണ് പിന്നിം തൊടങ്ങിയത്. കൊണ്ടോട്ടി നേർച്ചെ ക്കെ ഞാനൊക്കെ ചെറുതായന്ന് ഇൻകല്ലോർമ്മണ്ട് പെ അതായത് പെട്ടി വരവും തട്ടാൻ വരവും ഒക്കെങ്ങനെ പ്പന്റെ തോളത്തിര്ന്ന് കേറിന്ന്ങ്ങാണ്ട് കാണാഞ്ഞി ട്ടെ നല്ല ജനക്കൂട്ടെയ്ക്കെന്നൊക്കെ. ഉം അങ്ങനെ കണ്ട ഓർമ്മെ. ഇപ്പൊ പിന്നെ ഇപ്പളാ കാണ് ണത്.
ഉം. ഉം
മഹ്
അതെന്തേ അപ്പൊ സ്റ്റോപ്പായി
അതെന്തോ പിന്നെ നെറ്റ്ടാല്ലാഞ്ഞ്ട്ടോ അങ്ങനെ എന്തൊക്കോ ആയിട്ട് പിന്നെ കൊറേ നേരം നിന്നതേനു. പിന്നപ്പം പിൻ പൊടി തട്ടിഇടുത്ത്. ഇപ്രാവശ്യം വെല്ല്യ പരിപാടി ആക്കി. എത്രോ ദിവസ്ത്തെ പരിപാട്യേനിം.
ഉം ഉം
പിന്നെ വേറെന്തൊക്കെ
വേറെന്താ
കോഴ്സിന് എന്തെലൊക്കെ തീരുമാനം ആയൊ.
ഉം ഞാൻ എസ് എസ് സി കോച്ചിങ്ങിന് പോവ.
ഏഹ്. എ എസ് എസ് സി കൊച്ചോ
എസ് എസ് സി
അത് എന്താ സംഭവം.
ഇതൊരു വെല്യ സംഭവം അല്ലേ. പി എസ് സി കേരളത്തിന്റെ അതേപോലെ കേന്ദ്രം നടത്ത്ണ പരീക്ഷ.
ഓ കേന്ദ്രത്തിന്റെലെ.
ഉം ഉം
അത് എങ്ങനെ ഇന്നട്ട് സിലബസ് ഒക്കെ ടഫാ.
ആഹ് നല്ല ടഫാ. കൊറേണ്ട് ഇക്ക്‌പഠിക്ക്‌ണെന്നെ ഇഷ്ട്ടല്ല.
പിന്നെന്തേയ്‌ അഹ് ഇട്ത്തെഹ്.
ഏഹ് വേറെ ഓപ്ഷൻല്ലേയ്.
ഇന്നാ പി എസ് സി ഓക്ക്യൂടെയ്നൊ ഇന്നാല്.
പി എസി സി റാങ്ക് ലിസ്റ്റിൽ വന്നാ ഏത് കാലത്ത് പണികിട്ടാന.
ആഹ് അങ്ങനെലെ
ഉം
അഹ് ശര്യ. ഇന്റെ ഏട്ടത്തിക്ക് ഇപ്പ കിട്ടീട്ട്.
ആഹ്
ഞാൻ
അനിയത്തിം ചെയ്ത്പ്പോ ഡിഗ്രി കഴിഞ്ഞിലെ.
ആ ഓൾ ഡിഗ്രി കഴ്ഞ്ഞ്.
ഇഞ്ഞ് എന്താ ചെയ്യ്ണ്.
ഓക്ക്പ്പം പെരിന്തൽമണ്ണ എം ഇ എസ് കോളേജിന്റെ എം ഇ എസ്. ഹോസ്പിറ്റലിന്റെ എട്ത്ത് ഐല് നട്ത്ത്ണെ ഒരു കോളേജ് ഇണ്ട്. ഐല്ഇപ്പോ ഓളെ പി ജിം, തീർനാണ്ട് അപ്പം ഐക്ക് കേറാൻ പോകും. ഇവ്ട്ന്ന് നല്ല ലോങ്ങാണ് ഇന്നാലും.
ആഹ് ആഹ്
പി ജി ഇപ്പോ ഔടെ ഇള്ളത്. ഇവെടെ ഇല്ല. അപ്പഞ്ഞ് അയ്ല് വീട് ഇടുക്കാന്നൊക്കെ പറയിണ്ട്. കല്യാണം ആഹ് അതിന്റെ എടീക്കൂടെ കല്യാണം ശെരിയാ വിടു ഇത് പിന്നെ മെറിറ്റാണ് ഐല്. ഇങ്ങനെ ഇതില്ല. ഗവൺമെന്റ് ഒപ്ഷനില്ല. മെറിറ്റിലാ സീറ്റ് ട്ട്ള്ളെ അല്ല മെറിറ്റിൽ ഇല്ലാ. മാനേജ്മെന്റില സീറ്റ് ഇള്ളെ. പൈസ ഇട്ട് ട്ടിച്ചിങ്ങാണ്ട് ഇതാക്കണം. അത് പിന്നെ പഠിക്കേണ് പഠിക്കണ്ടാ ബുക്ക് ജോബ് കിട്ടീനെഎപ്പൊ പോണ്ടോ പറഞ്ഞ് ട്രാവൽസിലേയ് അ - അവം ഇന്റെ ബ്രദർന് വെല്യാ ഇൻട്രസ്റ്റില്ലാ അവം അയ്നൊക്കൂല. പഠിക്കാൻ പൊയ്ക്കോ പണിക്ക് പിനേം പോവാം പഠി ക്കാൻ പിനെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കും.
ആഹ
ഉം അപ്പം പഠിക്കാൻ പൊയ്ക്കോന്നാണ് അവനെ പി ജി ക്ക്‌ വിടെ.
ആഹ് എല്ലാരും പെട്ടന്ന് പണി കിട്ടാനാ ന്നോക്കാ
ഉം ആഹ് നോക്കും ഇപ്പ പണിയ്ണ്ട് കൊറച്ച് ഇഞ് അവക്കിഞ്. ഏഹ് പോണെങ്കി പോവൊക്കെ ചെയ്യാ ഡിഗ്രിഇണ്ടായാ എപ്പോഴും പോവാലോ.
ആഹ് ആഹ്
പിനെ വേറെന്തൊക്ക.
വേറെന്താ?
ഹള്ള ഉവ്വ അവ്ടെ ഉമ്മേം ഉപ്പെക്കെ ഇല്ലവടെ.
എന്തേലും പറയും. എ ഹ്
ഉമ്മി ഉപ്പി ഒക്കെ ഇല്ലേ അവടെ. ഏഹ് ഇയ്യ് ഇനി ഒരാളെല്ലൊള്ളൂ.
പറഞ്ഞോണ്ടേ ഇരിക്കാ
അതെ എ ഹെ അതെത്ര ഉഷാറയ്നി എന്ത്‌ന്നാ
വീട്ടില് മേമാര്ക്കൊക്കെ വിളിച്ചിട്ട്.
വരാനാ
ഇങ്ങളും ആരെങ്കിലും വിളിച്ച പൈസ എണ്ടരൊക്കെ പറയിലെ
ആഹ് അങ്ങനെ ഔ ഞമ്മളെങ്ങാട്ടിം ബുദ്ധി ഇത്മാതിരി ഇമ്മാര് കാണല്ലോ ഊറ്റം ഹ് ഹ് ഹ്. അങ്ങനെ പറയാന് ഹ് പോയ വിശേഷങ്ങള്.
അതെ എങ്ങനെ അവടെത്തി എന്തൊക്കെ കണ്ടു ആരൊക്കെ കണ്ടു.
ആഹ ഹാ ഹാ ഞാന് ഇപ്പൊ അംഗനവാടിയിലാ യേന്റെഷം ആഹ് എത്ര പൊന്ന് കൊടുത്ത് എത്ര പൊന്ന് കി- ട്ടി ഹ് ഹ് ഹ് ഉം എഹാ ഹ് അല്ല ഇപ്പയ്ന് പെണ്ണ് പൊനൊക്കിട്ടീനിയോ ഇപ്പൾത്തെ പെണ്ണുങ്ങള് പൊന്നിടൂലല്ലോ അ ഹ്
ഇല്ലില്ല അവര് ഫാൻസി അല്ലെ ഇപ്പോ
ഉം ഇപ്പൊ ഫാൻസി ഇല്ല ഇപ്പ അതും ഔട്ടായിലെ ഇപ്പെതൊരു പെണ്ണ് പാ- ത്തു ഏ തോറ്റെ ഹനാൻഷന്റെ ഓള് ഹ് ഹ് ആ അത് സിമ്പിളായി ട്ടെർന്ന് ന്നർഞ്ഞിപ്പം ഇഞ്ഞിപ്പ ഇള്ള പെൺകുട്ടികളൊക്കെ ഇനി അതായ്ക്കും അതോടെ എത്ര ചെലവാണ്ട് കൊറഞ്ഞ് കിട്ടിയെ.
പക്ഷെ ഓള് ബാക്കി ഡ്രസ്സിനും മാരേജിനൊക്കെ അത്യാവശ്യം പൈസ വന്നിട്ടുണ്ടാവേ
ആഹ് അതെല്ലാം പൊടിച്ചിക്ക്‌ണ്. ഉം അങ്ങനെ അതോണ്ടാ ഹ്- അങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഇപ്പഴത്തെ പെൺകുട്ടികൾ ബംബിച്ചാല് മാതാപിതാക്കൾക്ക് അത്രക്ക്‌ സുഖം ആയിരിക്കും ഇപ്പ ഇത് ഫാൻസിക്ക് ആണെങ്കിലും പൈസക്ക് പൈസ തന്നെ വേണ്ടേ.
ഉം റെന്റിനാണെങ്കിലും അത്യാവശ്യം പൈസ വരുന്നുണ്ട് എല്ലാതും.
ഇണ്ട് പ്പിന്റെ എളച്ചന്റെ കല്യാണത്തിന് ഓള് ഓല് ഫുള്ള് റെന്റൽ ഏനു.
ഓഹ്.
നല്ല പൈസ പൊട്ടിക്ണ്. ഞാൻ പറയാ ആ പൈസക്ക് ഓല്ക്ക് പെരേല് ഇട്ത്ത കളർ ഡ്രസ്സ്, ഇന്റെ കല്യാണ ഡ്രസ്സിന്റൊക്ക ത്രക്കൊ തന്നെ ഉള്ളെനു. ആ പൈസക്ക് ഓൽക്ക് പെരേ ഇത് വച്ച് നമ്മളൊര് മെമ്മറിക്ക് വേണ്ടിട്ട് ആഹ് ഞാൻ കല്യാണത്തിന് ഉടുത്ത ഡ്രസ്സാന്ന് പറഞ്ഞ് മക്കക്കെങ്കിലും കാട്ടിക്കൊടുക്കാൻ പറ്റീനി. അങ്ങനെ ഡ്രസ്സ് ഉണ്ടാവല്ലോ വെച്ചിട്ട്. മറ്റേത് ആ വെലീം കൊട്ത്തേറ്റൊ കൈമെലൂല്ല. അതോണ്ട് അന്നത്തെ ഒരു പരിപാടിക്കും മാണ്ടി തിരിച്ച് കൊടുത്തും ചെയ്ത്.
ആഹ്
ആഹ് അങ്ങനെ ഓൾത് വല്ല്യ ഉസാറേനി മേക്കപ്പ് ആർട്ടിസ്റ്റു ഉണ്ടേനു.
ഉം
റെന്റൽ ഡ്രസ്സ് ഒക്കാനു.
ആഹ്. ഇപ്പെല്ലാരും അയ്നങ്ങനെ റെ
മേക്കപ്പൊന്ന് പറയ്ണ ഉം
അഹെന്തേ.
ഇയ്ക്ക്യെന്നെ സങ്കടം വന്നോയി ഇന്നെ കണ്ടിട്ട് ആഹ് മൂഞ്ചിയോന്നോ, സ്സ് ഇനി ഞാൻ ഞാൻ വല്യ കോള്ളില് ഞാൻ പറഞ്ഞ് ഇമ്മാ ഓലേതാലും സാരി ഓര് തലേന്ന് കൊണ്ടന്നണ് സാരി, അല്ലെ കൊണ്ടന്നരട്ടേന്ന് ചോയിച്ച് സാരി. അപ്പ ഞാൻ പറഞ്ഞ് വേണ്ട ഇക്ക്യ് എല്ലാ ഡ്രസ്സുംട്ക്കണം. ആഹ്. അപ്പ തലേന്ന് ഒരു ഡ്രസ്സ്‌ പിന്നെ അന്ന് ഇവട്ന്ന് പിന്നെ ഓല് വന്ന് മാറ്റിച്ചൊരു ഡ്രസ്സ്, അങ്ങെനേനി. അപ്പം ഞാന് തലേന്ന് ഗൗൺ ടൈപ്പ് ഇട്ടേന്യത് ഫ്രോക്ക് ടൈപ്പ് ഫ്ലയറായിട്ടുള്ള.
ആഹ്.
അതിട്ട് കല്യാണത്തിനന്ന് ലെഹങ്ക ഇട്ട്, ഇഞ്ഞ് എറങ്ങുമ്പോ സാരി അങ്ങനെല്ലതും ഇടണംന്നുള്ള രീതിൽ ഇട്ട്ണ്ടാ. എന്നിട്ട് പിന്നെ ഇൻക്ക്യ് തോന്നി ഓലെ മേക്കപ്പ് കണ്ടപ്പം പഠച്ചോനെ ഇൻക്ക്യ് സാരീല് നല്ലം ഫോട്ടോ കിട്ടീല്ലല്ലോ. ഇൻക്ക്യ് അപ്പ തന്നെ മേക്കപ്പ് ചെയ്താണ്ട് സാരീലെന്നെ ഇട്ത്താ മതിയേനിന്ന് ഇക്ക്യെന്നെ തോന്നിപ്പോയി. ഒര് ജാതി ഓഞ്ഞ മേക്കപ്പ്. അഹ്
മേക്കപ്പ് ആർട്ടിസ്റ്റേര്ന്നൂ?
ഓലില്ലേന്നു ഒന്നാമത്. ഒരാൾണ്ടേനു നല്ല ചെയ്യ്ണൊരാള്ണ്ടേനു. അന്നാ ഓല് പ്രസവിച്ചട്
ആഹ് അം ഇപ്പോഴാണ് തൊട്ടോട്ത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റേൾ.
ഇവലെന്നെ. അന്നന്നൊ അതില്ലല്ലോടോ ഇപ്പളല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റോക്കെ വരല് തൊടങ്ങിയെ. ആദ്യൊ ക്ക് വല്യ വല്യ കല്യാണത്തിനല്ലേ മേക്കപ്പ് ആർട്ടിസ്റ്റ് വെരാ. മ് ആഹ് ഇപ്പോ അ പെണ്ണിന്റെ ചെ ക്കെ മ്മ്ഹ് ചെക്കന് മാത്രം ഒന്നും അല്ല ഇപ്പം പെണ്ണിനും പെണ്ണിന്റെ വീ ട്ടാരക്കും എല്ലം മേക്കപ്പ് ആർട്ടിസ്റ്റല്ലേ.
ഇപ്പഴാണോ ഹ്മ്മ്
അന്നൊക്കെ വല്ല്യ വല്ല്യ കല്യാൺത്തിനൊ വല്ല്യ വല്ല്യ ആൾക്കാരെ പരിപാടി, ഇപ്പ ഇൻ്റെ വീടിൻ്റെ അട്ത്ത് ഇതേമാതിരി ഒര് പൈസ കല്യാണം ഇണ്ടാക്ക്യേ. ഓൽക്കിങ്ങനെ പാവ പ്പെട്ട കുടുംബായിട്ടങ്ങനെ ഓല് പൈസ കല്യാണം നടത്തി. ന്നിട്ട് ഇവരെന്താ ഇവര് ബ്രൈഡ് റ്റു ബി. കേക്ക് കട്ട് ചെയ്യല്. ഉം. ഇല്ലാത്ത പരിപാടിയില്ല. ഇന്നെട്ടെന്താക്കി. ആരും പൈസകൊടുത്തീല. കാര് ണെ പൈസ ഇല്ലാത്ത പിന്നെ ഇങ്ങനെ ആർമാദിക്കാൻ നിക്കണ്ടല്ലോ. ഇങ്ങട്ട് പിന്നെ പൈസ കല്യാണ ആക്കുമ്പം അ ഇന്നട്ട് ആ ആരൊത്തിപ്ര പഷേ അ മൂത്ത കുട്ടീന്റെ കല്യാൺത്തിക് നല്ല പൈസൊല്ക്ക് കിട്ടീനി. പക്ഷെ ഇപ്രാവശ്യം ആരു വ എല്ലാരും ബേക്ക്ക്ക്ന്ന് പൈസ കൊടുക്കണേന്. ആ അതില് പിന്നെ മുപ്പരക്കാക്ക് പൂത്യട്ടീണ്ടാവും.